ഹലോ ഹലോ ആഹ് മൂസിന കേക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്ക് ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട്
ഉം എന്തൊക്കെ വർത്താനം കുട്ടിയാളൊക്കെ സ്കൂൾക്ക് പറഞ്ഞ ഇതായിരിക്ക്ണു
ആഹ് അതന്നെ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞയച്ച് അടുത്ത യുദ്ധം തുടങ്ങി
അടുത്ത യുദ്ധന്ത തുടങ്ങാൻ പോണ് അതിൻ്റെ ഇടയിൽ വെറുതോന്ന് ഫോണെടുത്ത് നോക്കിയതാ
ഏ ഏ ഞാൻ എന്നാ യുദ്ധം തുടങ്ങിയങ്ങൊണ്ടാ ഫോൺ എടുക്ക്ണ
ഞാൻ എന്നാ യുദ്ധം തുടങ്ങിട്ടാ ഫോൺ എടുക്ക രണ്ടും രണ്ടും കൂടിയാ
ആഹ് ആഹ് എൻ്റേതും സ്കൂൾ പോണേ എടുക്ക് ആഹ് ചോറും കറിയൊക്കായി പിന്നെ എന്നാലും ഉണ്ടാവല്ലോ
ഉം ആഹ് അങ്ങ അടിച്ച് വാരാനും തുടക്കാനും തിരുമ്പാനും
ഉം ഉം പിന്നെന്താ എന്താ രാവിൽത്തെ ആഹ് ആഹ് പിന്ന അവിടുത്തെ ചായക്കടി എന്തേനു
രാവിലക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കീനി മീൻ കറിയും വെച്ച്
ഏഹ് ഏഹ് പിന്നെന്താ ഏഹ് ആരൊക്കെള്ളെ വീട്ടില് എത്ര മക്കളാ?
ഇക്ക് മൂന്നാളാണ് നിക്ക് രണ്ട് പെൺകുട്ടികളും ചെറുത് ആൺകുട്ടി
ആഹ് ആഹ് ഞാന് ഇന്ന് വെള്ളയപ്പത്തിനേനി ആക്കിയത് മാവടിച്ചത് പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. പിന്നെ ഞാൻ ദോശ ആക്കി.
ഉം
ദോശയും ചിക്കൻ കറിയും പിന്നെ രാവിലെ ഹലോ
പുളിയൊള്ളതാ പുളിയൊള്ളതാ പുളിയൊള്ളതാ
മഴ ആയിത്തേക്കും പൊളിച്ചില. അങ്ങനെ അങ്ങനെയത് പൊന്തി പോന്നില്ല പൊ ആഹ് അപ്പൊ ഞാനത് ദോശ ആക്കി. വെള്ളപ്പത്തിന് നല്ലോണം ഒന്ന് ഒന്ന് പൊന്തി വരണല്ലോ ദോശൊക്ക അത്ര വേണ്ടല്ലോ. പിന്നെന്താ രാവിലെ ചോറും ബീറ്റ്റൂട്ട് ഉപ്പേരിയും ഉം മോരുകറിയും ഉണ്ടാക്കി സ്കൂളില് ഹലോ ഹലോ ഹലോ ഹലോ